ഹലോ
ഉണ്ട് വിശേഷം
സുഖംതന്നെ മഴ ഉണ്ടാങ്ങട്ട്
ഇല്ല മഴ ഇല്ല
ഓ ഇവിടെ രാവിലെ തുടങ്ങിതാ നിൽിക്കാതെ പെയ്യ
ആഹ ഇന്നലെ രാത്രിയില ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വെയിലായി ആഹ
അത് ശരി എന്നാ കൊറച്ചഞ്ഞാ വെൽ വേരിയേക്കോ
ആ അതെ അറിയത്തില്ല മഴക്കറവുണ്ട് രണ്ടും കൂടവയലും മഴ
ആഹ അനി ഈ ആഴ്ച ഇല്ല അപ്പൊ കൊറച്ച് രണ്ട മൂന്ന് ദിവസ ആട്ട് അങ്ങനെ തന്നെയ ആണ
അതെ വെൽ വരും നമ്മള് തുണി ഒന്ന ഇടാങ്കി
ആഹ വെയില് കാണുമ്പോ തുണി ഇടാനും തോന്നും പക്ഷെ അപ്പ തന്നെ അ മഴ മൂടുന്നു
മഴ പെയ്യും ഹാ അതൊണ്ട് വെല്യ ബുദ്ധിമുട്ടായോ? ഇല്ല ല്ല അവരൊരു കുളിക്കുന്നു പോവാൻ വേണ്ടി.
മയാവുമ്പോ ചടപ്വൊണ് ല്ലേ.
അതെ ഭയങ്കര ഒരു ഇതാ ബുദ്ധിമുട്ട. കർണ്ടുല്ല ഉം ആഹ് ഇപ്പൊ കഴിഞ്ഞതേയൊള്ളു
എന്താ കടിണ്ടാക്ക്യേ?
ദോശ
ഏഹ് കറ്യോ?
ഉം സമന്തി ഉം
ഏഹ് പിന്നെ ങ്ങളെന്തേലും പണിക്കോവ്ണ്ടോ?
ഇല്ല ല്ല ല്ല നമ്മളൊന്നുല്ല ആഹ് വീട്ടിരിക്കുവാ നമ്മൾ ഓൺലൈനിലൂടെ ഒത്തിരി നോക്ക്യാ എല്ലാം ത ട്ടിപ്പായോണ്ട്
ഒന്നും വിശ്വസിക്കാം പറ്റൂല. ഏഹ് ഞാനൊക്കെ എത്ര പോരു നോക്കിക്ക്ണാറ്യോ ഒക്കെ ഞമ്മള് ഇങ്ങനെ ചേര്ണ സമയത്ത് നല്ല താകും.
അതെ
ചേര്ല് കൊർച്ചട് കഴിഞ്ഞാ തൊടങ്ങി. എല്ലാം നമ്മളാണെങ്കി അമ്മളെ മേൽല് വന്നോർക്ക് കിട്ട്ണത് കണ്ട്ങ്ങാണ്ട് അമ്മളരെങ്കിലും ഇതിൽക്ക് പിടിച്ചിടും.
അതെ അതാ എനിക്കും പറ്റിയത് ഞാനും അങ്ങനെ കൊറെ പേരെ ഇതിനകത്ത് ചേർത്തു. ചേർത്ത് കഴിഞ്ഞു നിന്റെ നീ എല്ലാരേം പിടിച്ച് കേർത്തട്ട് അന്റെ മേഡെ ഇരിക്കുന്നവർക്ക് കാശും വാങ്ങി നിന്നെയെക്കെ കളിപ്പിച്ചിട്ട് പോവാ
തൊടങ്ങ്ണ സമയത്ത് കിട് ചെയ്യാ. നന്നാ പിന്നീ എന്തേലൊക്കെ കിട്ടും. നമ്മളൊക്കെ ചേരുമ്പോത്തിന് ആകെ അടിയായിട്ടുണ്ടാവും.
ആഹ് ഞമ്മ എന്തൊരു പരിപാടിക്ക് ചേർന്നാ അത് ഞാനാണ പറയന്ന ഒന്നും കിട്ടത്തില്ല.
ഇത്ര അനുഭവം ഇണ്ട്ന്നറിയോ ഇക്ക്യോക്കെ രണ്ട് മൂന്ന് വർഷ്. പിന്നിയിം പിന്നിം അതന്നെ ഇപ്പ പിന്നെ അങ്ങട് പൈസ കൊടുത്ത്കാണ്ടുള്ളയ്ക്കൊന്നും ഞാൻ നിക്കല്ല. കാ ക്കെതേപോൽ തന്നെ. ഇപ്പൊ ഒരാള് ഇങ്ങനെ പറയിണ്ട് എന്തോ ഒന്നുണ്ട് അയ്ക്ക്ങ്ങനെ ആളെ ചേർക്കാ വേണ്ടത്.
ആഹ് എല്ലാത്തിനും ആള്നെ ചേർക്കണം. നിമ്മാത എല്ലാത്തിനും ആള്നെ ചേർത്താ അവർക്കും താല്പര്യം ഇല്ല. ആൾനെ ചേർത്തട്ട് അവരും രണ്ടോസം നിക്കും രണ്ടാമ്പൊക്കം അവരും പോവും.
ആഹ്
ആഹ് അങ്ങണ്ട് പിന്നെ ആ പിന്നെ ഇതെല്ലാം ഒഴിഞ് മാറിരിക്ക ഇപ്പൊ
ആഹ്
പക്ഷെ ഞാന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ടോന്ന് നോക്കും അതേയതോ കിട്ടുന്ന ആണോ നോക്
ആഹ് നല്ലത് കിട്ടണേ. ഇനിപ്പ നല്ലത് ചെറിയ എമൗണ്ടായാലും കൊഴപ്പില്ല്യ കിട്ടിയാ മതി ല്ലേ ആഹ് ല നമ്മളെ ആ ചെലവിനുള്ളതൊന്ന് കി ട്ട്യാ മതി. അയിനിപ്പോ. അതന്നെ ആ ഹ് എടക്ക് എന്തെങ്കി എന്തെങ്കിലൊക്കെ ഒരു പൂ, ആഹ് എന്തേലൊക്കെ പൂതിണ്ടാകുമ്പോ എന്തേലൊക്കെ വാങ്ങാന്
അതെ ഹ് ഹ്ഹ് നമ്മക്ക് ആഗ്രഹങ്ങളല്ലേ അതെ നമ്മുക്ക് ആഗ്രഹങ്ങളൊ ഉണ്ട് കടയിലൊക്കെ പോയി നിക്കാനൊന്നും പറ്റത്തില്ല എന്തോ
ആ ഭർത്താവില്യേ
ഒണ്ടല്ലോ ഭർ ഭാവ് ആ നാട്ടിൽ തന്നെ അന്നേരം കട പോയി നിൽക്കാൻ നിക്കത്തില്ല പിള്ളോര് വരുമ്പോഴത്തന്നെ
അതാണ് ആ എനിക്കും തന്നെ ചെറിയ ആളാ രണ്ട് വയസ് ആയിട്ടുള്ളൂ
ആഹാ ഹാ ഇവിടെ അത് തന്നെ പെൻ കൊച്ചിനെ ഇട്ടിട്ടപ്പോ ഇത്തെ കാലത്ത് എങ്ങോട്ടും പോകാനൊക്കെ ഒക്കത്തില്ല
ആ പറ്റൂല വിശ്വസിക്കാൻ പറ്റും ആരെയും
അത് പിള്ളേരെ തന്നെ വരുന്നതും വിശ്വസിക്കാൻ പറ്റത്തില്ല ആണോ അതൊണ്ട് പിന്നെ കടയിലങ്ങും ഞാൻ ബ്യൂട്ടീഷൻ പഠിച്ചതാ ന്നാലും ഞാന് പോയ രണ്ടു മാസം മുമ്പ് നിന്നു അതെ ഞ എന്നോട് പറഞ്ഞ പോകണ്ട അവിടെ ചെന്നപ്പോഴ മൂവായിരം രൂപെയ തരത്തുള്ളന്നു
ആ
അങ്ങനെ എന്റെ ഹസ്ബൻ്റ് അന്നും പോണ്ട ആ കഷ്ടപ്പാടും ച്ചം അത്രരം രൂപയ്ക്ക് വേണ്ടി നമ്മെളന്തിനാണ് ഇവിടുന്ന് രാ പോകണം പിന്നെ തിരിച്ച് പിള്ളേർ വരുമ്പോഴത്തന്നെ വിട്ടി വീട്ടിലത്തണം അങ്ങനെ ആ വീട്ടിൽ വന്നിട്ട് വീട്ടിലാ പണി എല്ലാം കൂടെ ബുദ്ധിമുട്ടായപ്പോ ഹസ്ബൻ്റ് പറഞ്ഞു എങ്ങും പോണ്ട വീട്ട് തന്നെ ഇരുന്നാമതി പറഞ്ഞ്
ആ അല്ലെങ്കി പിന്നെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് ആ ഒരു ലെവലിൽ എത്തണം അപ്പൊ പിന്നെ നമ്മള് ഒ ഫ്രീയാണ് കാരണം ഇനി പെൺകുട്ടികൾ ഉണ്ടെങ്കി ഓലെ കല്ല്യാണം കഴിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മുക്ക് പോയ ഒരു സമാധാനം ഉണ്ടാവും കാ അത് അപ്പത്തിൻ ഞമ്മക്കൊക്കെ പന്നിട്ക്കാൻ പറ്റാത്ത ആ ഇന്നത്തെ കാലം പെൺകുട്ടിൾ കല്യാണത്തിനെ സമ്മയ്ക്കുന്നില്ല
അതെ അതെന്നാഞ്ഞാൻ ഇപ്പഴത്തെ അവസ്ഥ അങ്ങനെല്ലേ എത്തിച്ചു വിട്ടാലും പിള്ളേർക്ക് സമാധാനം ഇല്ലല്ലോ
ആ
ഇത് തന്നെ ഫേസ്ബുക്ക് ത ഇൻസ്റ്റാഗ്രാമിലൊക്കെ രണ്ടു പേര് ആണും പെണ്ണും വ
മൂത്തതാണോ
മൂത്തത് പെണ്ണ്
ഏ ഇളയത് ആണ് ഒറ്റപ്പരാണ് അത് സെപ്പ സെപ്പറേറ്റ് ആയാ
ആഹ് സെപ്പറേറ്റാ
ഏ
ഉ വീട്ടിലെ ആ വീട്ടിൽ പോ എന്തെലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പോ അവര് അടുത്തുള്ളപ്പം പിള്ളോരെ കൊണ്ടുവരാൻ നോക്കത്തില്ലല്ലോ
ആഹ ഇയാള് പിന്നെ ഒരുവിധം ആയല്ലോ അല്ലേ
ആ ജോലി ഇപ്പം രാവിലെ എല്ലാം കഴിഞ്ഞിരിക്ക പിള്ളേരെ സ്കൂളിൽ കൊണ്ട് വി വിടണം
ചോറും കറിയൊക്കെ ആയോ
ചോറും കറിയൊക്കെ ആയി പിള്ളേർക്ക് കൊണ്ടോണ്ടേ
ആഹ അതുകൊണ്ടൊക്കെ നേരത്തെ ഇനിൊക്കെ കഴിഞ്ഞു പണിയ കൈയുലെ
ഇനി പണിയുണ്ട പോയിട്ട് വന്നത് തുണികളൊക്കെ ഉണ്ട അന്റെ തൂത്ത് വാരണം പണി കിടക്കുന്നോഒളു അതരു ജോലിയല്ലേ
പിന്നെ വീട്ടത്തെ പണി അയിന് എടുത്താ കാണില്ല ഇല്ല ഇല്ല തീരുൂല ഇടെ ഈ പുറത്ത് അടുത്ത് പോയി പണിടുക്കണുംങ്ങനെ പറ എനക്ക എന്താവിടെ പണി നമ്മള് ആ ഞ ചിലപ്പോ ഓ വരാൻ കത്തക്കൊക്കെ വിട്ടെ കുളിക്കാനൊക്കെ അവന ഒറ്റക്ക ഇട്ട കയറാൻ പറ്റൂില്ലല്ലോ
ആഹ് ആഹ് ഇട്ട അങ്ങനെ ആരു ഇല്ലേ
ഒക്ക പണിക്കോണവരാണ് അമ്മൊക്കെ തൊഴിലുറപ്പിന് പോകും അച്ഛന പിന്നെ അച്ഛനെ പിന്നെ വിശ്വസിക്കാൻ പറ്റൂല്ല ആ അത് ആ എന്തേങ്കലും പണിക്ക് തിരിഞ്ഞാ അത് ചിലപ്പോ ശ്രദ്ധ മാറും
ആഹ ആഹ് ആഹ്ഹ
അപ്പൊത്തിന്ന വീണ ഉരുണ്ടാലേ
അതെ പിള്ളാരെ നമ്മള് നോക്കണം അതെ ശെരിയ
നോക്കണ്ട പ്രായത്തില് നോക്കണ്ടേ
അതെ അന്നാലും മഴയാക്കെ അല്ലേ
ആ് ഞങ്ങ അവിടെണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുണ്ടാണ് വലിയ സ്റ്റെപ്പാണ് സിറ്റ് ഔട്ട് മറ്റേ ഇരിക്കുന്ന സംഭവം വെച്ചിട്ടില്ല അവിടെ കൊണ്ടാണ് ഇതാണെന്നുണ്ടെങ്കിൽ തല്ല ത്ത് പോയി നിങ്ങാണ്ടാ മൂത്രഴിക്ക പൊറത്ത് ഉ അതണ്ട് അങ്ങോട്ടണ്ട് വിടെ ഏന്തി ചോദിക്കും ചെയ്യേ പുറത്തേക്ക് പോവാൻ വേണ്ടീട്ട്
ആഹ് ഹഹ
അലെ കണ്ട് വീണ പോയി
ആഹ അങ്ങട സൂക്ഷിക്കണം
ആഹ മൂത്രക്കാണ്ടി പറയും അപ്പൊ ഒപ്പം പോയാ ഒപ്പം കൊണ്ടുപോക്കും ഞമ്മളെ പക്ഷെ നമ്മള ഇല്ലാത്ത സമയത്തേ
ആഹ അത അന്നേരം കുഞ്ഞു അങ്ങമാടി പിടിക്കുന്നില്ലേ
ഇല്ല ആയിട്ടില്ല രണ്ട കയിട്ടുള്ളൂ നമ്മക്കിപ്പ എഴുതിനിക്കോ ഇരുത്തണ്ടേ
ഏ എഴുത്തിനും ഇരുത്തിയില്ല
ഇല്ലേ ഇകൊല്ലം ഇരുത്തുള്ളൂ
ആഹ് ഹഹ ആ്
കഴ്യണ്ടേ കഴിഞ്ഞ എല്ലാം ഒന്നര ആന്നു അപ്പൊ പിന്നെ ഇരുത്താൻ പറ്റലല്ലോ ചെറുതല്ലേ അപ്പൊ ഇ കൊല്ലം ഒക്ടോബറിലല്ലേ അതിനു ഇരുത്തണം ഇട്ടീട്ട് നേരെ അംഗനവാടിക്ക് കൊണ്ട് പറഞ്ഞേക്കണം
ഉ
ഓ എന്തോ എന്തായാലും ഒരാഴ്ചത്തെ ഗതിടെ ഇണ്ടാവുള്ളൂന്ന് വിചാരിക്കണ്
പിള്ളോരെല്ലാം കണ്ട് കഴിഞ്ഞപ്പോ പിന്നെ
ആഹ അവിടൊണെങ്കി ഇപ്പൊ പണ്ടത്തെ മരിയല്ലല്ലോ പലയ സാധനങ്ങളും ഉണ്ട് കളിക്കാനൊക്കെ
എല്ലാം ഉണ്ടല്ല ഇപ്പൊ എല്ലാം കിട്ടുവല്ല അങ്ങമടിയിൽ
ബ ഭക്ഷണയാലും രാവിലെ ചെന്നാൽ തന്നെ ചായയും കടിയുണ്ട് പിന്നെ ഉച്ചക്ക് നല്ല ചോറുണ്ട് പിന്നെ പാല് ഉപ്പുമാവ ഉപ്പ ഇല്ല തോന്നുന്നു പകരം പാല് മം പൽ ഉപ്പ്മാണ്ട് പക്ഷെ പായസൊക്കെ ആക്കിങ്ങാണ്ടാണ് മറ്റേത് എന്നും
ആഹ് ആഹ്
എന്നും ഉപ്പുമാവ് ഇപ്പ അതല്ല ഇപ്പൊ ഓരോ ദിവസവും ഓരോന്നാ അയിന്റെ ഇത്ങ്ങനെ ചാർട്ട് ഇക്ക് ഇട്ട് തന്ന്ക്കണ്, ഇങ്ങനൊക്കെയാണ് ട്ടോ ഇതിന്റെ രീതി വേം കൊണ്ടന്നാക്കിക്കളാ ഒരു ഗ്ലാസ് പാലൊക്കെ ഇണ്ട് ഡൈലി പാല് രാഗി പായസം വെജിറ്റബിൾ ബി ബിരിയാണി മുട്ട ബിരിയാണി എലക്കറികള് അങ്ങനൊക്കെയാണ് ആഹ് തിന്നാ ആഹ് അമ്മള് പഠിച്ചന്നൊക്കെ ഒരു ചെറുപയറുണ്ടാവും ഒരു ചോറു ണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല ഇപ്പ അങ്ങനെയല്ല ഉപ്പേരി വേണം, അച്ചാറ് വേണം, പപ്പടം ഇല്ല പപ്പടം പിന്നെ തെകയൂല കുട്ടികളല്ലേ
ഇപ്പം പിള്ളാർക്ക് നല്ല ഇതാ
ആഹ് അതന്നെ ഉസ്കൂള് പോവാന് ആ കാര്യത്തില് നല്ലതാണ്
അതെ പിള്ളാർക്ക് വീട്ടരിക്കുന്ന കാര്യം അല്ലെ മടി
ആഹ് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ സ്കൂള് പോവാന് ഇഷ്ട്ടാണ് ഫസ്റ്റത്തെ ആ മടിയേ ഉണ്ടാവുള്ളു പിന്നെ അങ്ങനെ പോകും. പണ്ടൊക്കെ ഞാനൊക്കെ നാലാം ക്ലാസ്സ് പഠിക്കണ വരെ മടിയാര്ന്നു ആഹ് വണ്ണിനു ആഹ് മാശുമ്മാര് തല്ലും
നമ്മളെ അട് എന്നെയെക്കെ എൻ്റെമ്മ അടിച്ചു വി
ആഹ് അങ്ങനെ തന്നെ വിട്ടത് ഇന്നാ തന്നെ എന്തേലും പള്ളവേദനയെ ഒക്കെ പറഞ്ഞ്ങ്ങാണ്ട് കെടക്കൂം. ഇന്നിട്ട് ആ ബസ്സാണ്ട് പോയി കഴിഞ്ഞാ നീറ്റ് വരും ചെയ്യും. ആഹ് അന്ത വെക്കണ വരെ അങ്ങനെയിരുന്നു ഇപ്പത്തെ കാലൊന്നു അങ്ങനെ അല്ല ഇപ്പക്കെ വേം പോകും.
ആഹ് അതേ പിള്ളരെപ്പോ അവധി കിട്ട ട്ടണോന്ന് വന്നോണ്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്ക.
ആന്ന്
വീട്ടി ഇരുന്നാ ജോലി ചെയ്യണ്ടേ ജോലിയും ചെയ്യണം.
ആഹ്.
പിന്നെ ആ ചായ കുടിച്ചു. ച്ചു. രാവിൽത്തെ എല്ലാം കഴിഞ്ഞോ?
ആഹ്
ആഹ് പിന്നെ
ന്നായ്ക്കോട്ടെ ഇങ്ങള്ന്നാ ഫ്രീയാവുമ്പോ വിളിക്ക് ക്കൊണ്ടു. ആ ശെരി